ആ
റെഡി ആയില്ലേ ആ കേ
ആ പിന്നെ വേറെന്തല്ല ഇങ്ങള് യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ
യാത്രയൊക്കെ ഇഷ്ടാണ് പക്ഷെ ഭയങ്കര ഛർ ഭയങ്കര ഛർദിയാ ല്ല എല്ലത്തില് ബൈക്കില് കൊഴപ്പല്ല തുറന്നിട്ട് പോന്ന അതില് കൊഴപ്പല്ല അല്ലാതെ ഒക്കെ ഭയങ്കര പിന്നെ ഷർദിയ ഛർദിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇതാവും യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളന്നെ ഇന്റെ ഇടക്കിപ്പോ നമ്മളൊന്ന് എളേച്ചി കുട്ടികൾക്കും ഇഷ്ടമാണ് പക്ഷേ പിന്നെ വല്യോന് ഛർദിക്കൊന്നുംല്ല രണ്ടാമത്തോനും മോളൊക്കെ ഷ ഛർദിക്കും മാപ്പിളയും ഛർദ്ദിക്കൊന്നുല്ല ഞാന് ഞങ്ങള് മൂന്നാളും ഭയങ്കര ഛർദിയായിരിക്കും ന്റെ ടക്ക് കോഴിക്കോട് വരണം എന്ന് വിചാരിച്ചിരുന്നു ബീച്ചിലൊക്കെ വെർതെ ങ്ങനെ കറങ്ങാന്ന് വിചാരിച്ചിട്ട് കോഴിക്കോട് ബീച്ചില് ഉം
പശേ പിന്നെ ഞങ്ങ് ഞാങ്ളിവിടെ എന്തോ ഒരു ഗുളിക് ഛർദിക് അരമണി കുറ യാത്രന്റെ അരമണിക്കൂർ കഴിക്കാൻ എന്തൊരു ഗുളികണ്ടല്ലോ
ആണോ അഹ്ശെരി അത്ണ്ട് ആ ഇങ്ങൾ പിന്നെ നഞമ്മൾ മെടി - - ക്കല് ഇതിന്ന് വാങ്ങുന്ന കുളിക ണ്ട് പക്ഷെ അത് ഭയങ്കര ക്ഷീണാ ണ്ന്ന് അത് കുടിച്ചഴിഞ്ഞാല് ഛർദിച്ചു പോയാലും കൊഴപ്പല്ല ഉം ആഹ് ആ അതാണ് ആ കേടായിരിക്കും നാത്ത് തുനെ ആർ പിന്നെ രണ്ടാമത്തെ ആങ്ങള കല്ല്യാണം കഴിച്ചത് പിന്നെ കോഴിക്കോട്ന്നാണ്. ഓൾ പിന്നെ കൊൾ കൂടാണ് പിന്നെ എന്റെ ഒരു കൂട്ടുകാരിണ്ട് അവിടെ പിന്നെ ഞങ്ങള് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസും പത്തൊക്കെ അങ് ഒരുമിച്ച് പഠിച്ചത അവള് പിന്നെ കൊടുവള്ളി തൂക്കുപാലത്തിന്റെ അവിടെയാ ന്നാപ്പൊ അങ്ങള് അമ്മള അങ്ങോട്ട ക്കെ പോകും
ആ ആ പിന്നെ അടെ കൃഷിയല്ലണ്ടോ?
നമക്കോ?
ആ
ഇവിടെ ഞാൻ വീട്ടില് ചെയ്യും അല്ലതേ അങ്ങനെയൊന്നും കൃഷിയൊന്നുംല്ല വീട്ടില് അമ്മക്കത്യാവശ്യമുള്ള പച്ചക്കറികളൊക്കെ ചെയ്യും ആ അണ്ട് ആ പിന്നെ ഇത്ണ്ട് വഴുതനങ്ങ തക്കാളി പച്ചമൊളക് ഒക്കെ ണ്ട് അതൊക്കെ തന്നെള്ളു ഉം പിന്നെ കോഴിണ്ട് കൊർച്ച് അതേ പ പ പതിനഞ്ച് കോഴിക്കളുണ്ട് നമ്മള ആവശ്യത്തിനുള്ള മുട്ടയൊക്കെ കിട്ടും നാടൻ കോഴിക്കളാ
ആ ആ അത് ശരി ഇവിടെ അങ്ങൻതന്ന പം മഴ ആയതുഓണ്ട് പറച്ചക്കറിയൊക്കെ നിക്കുന്നുണ്ടോ?
ആ
മ ഇപ്പൊ മഴ ആയത കൊണ്ട് പച്ചക്കറിയൊക്കെ കിട്ടുന്ന്ണ്ടോ ഇങ്ങക്ക്?
മഴ ആയതൊണ്ട് ഞാന് പിന്നെ ഈ ഇതിലാണ് വെച്ചത് അപ്പം കൊർച്ച് സൈഡിലേക്ക് ക്കാ അധിക അങ്ങനെ മഴതാവുല ന്നാലും മഴയത്ത് വേനല് പോലെ കിട്ടൂല
ആ അതാണ് ഇവിടുത്തെ മഴ ആയതോണ്ടല്ലാം നഷ് ചോയ്ക്കേ മയല്ലാണ്ട് ഞമ്മള് വൈദിന്ങ്ങ കാ കിരി പിന്നെ ചീര പിന്നെ കോവക്കൽ പിന്നെ പയറ് അങ്ങനത്തെ കുറെ സംഭവങ്ങൾ പട്ടീകണ് പക്ഷെപ്പ മഴ ആതോണ്ട്
ആശെരി മഴ ആയതുകൊണ്ട് അതൊന്നും മഴയത് വെൽങ്ങനെ നല്ലണ്ണം ണ്ടാവൂല ന്നാലും അമ്മള അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം പിന്നെ കൊർച്ച്ണ്ടാവും. ചീരയൊക്കെ പിന്നെ വേഗം നാശവും
തേ നാശ മഴ നല്ലൊരു മഴ പെയ്താ വേ ഒടിഞ്ഞുത്തിപ്പോവു ആ ആ
പിന്നെന്താ വാട്ടർ ഫ്രൂട്ട് ബട്ട്ർ അങ്ങനത്തൊക്കെണ്ട് കൊർച്ച്
ആ ആ
ഒക്കെ മഴക്കാലത്ത് വെലിയ സുഖോന്ന് ഉണ്ടാവുല ചാമ്പക്ക പിന്നെ എ അങ്ങനെയെ ക്ക്ള്ള മാങ്ങ ആ വേഗം വെള്ളം കുടിക്കും അതെ അതെ അതെ ആ അതെ അതെ അതെ ചക്കക്കെ വേൻ വെള്ളം
നല്ല മധുരള്ള ചക്കയ പക്ഷെ വെള്ളം കുടിച്ചാ പിന്നെ കഴിക്കാൻ ടേസ്റ്റ്ണ്ടാവുലാ
നിങ്ങക്ക് അവിടെ ചക്കയൊക്കെ കിട്ടുവോ?
ആ ചക്ക ഇണ്ടിവിടാ പക്ഷേപ്പ മഴ ആയതൊണ്ട് വെല്ല്യ ടേസ്റ്റ് ഇല്ല. നല്ല മധുരമുള്ള ചക്കയാ.
നല്ല ഫുഡോക്കെ ഉണ്ടാക്കുന്ന ആളായിരിക്കൂല്ലേ കോഴി അടെ കോഴിക്കോടത്തെ ഭക്ഷണമൊക്കെ നല്ല അടിപൊളിയാരിക്കുമല്ലോ.
ആ ഫുഡൊക്കെ ഇണ്ടാക്കുന്നോ അത്യാവശ്യം ഫുഡൊക്കെ ഇണ്ടാക്കും.
ആ ആ ആ
ആ പിന്നെ
പിന്നെ വേറെന്താ അങ്ങനെപോന്നു മഴ പെയ്യുന്നുണ്ട് ഇവിടെ. അല ക്കാനുണ്ട് കൊറച്ച് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ട് ഉം
കൊറച്ചോർക്കൊക്കെ അപ്പാപ്പം ഉണ്ടാക്കി കൊടുക്കുവാ ചെയ്യ, ഉണ്ടാക്കി വെക്കലില്ല... ക്ക ചൂടോടെ? ആ ചൂടോടെ ഉണ്ടാക്കീട്ട് കഴിക്കും ഓരു
ആഹ് ഞാനും അങ്ങനെ തന്നെയാ ഉഴുന്നിന്റെ ദോശൊക്കെ ഉണ്ടാക്കയാണെങ്കില് ചൂടോടെ ഉണ്ടാക്കിട്ടാ കൊടുക്ക.
ടോടെയ നല്ലത് മം. എനിക്കും ചൂടോടെ കഴിക്കുന്നതാ ഇഷ്ടം അല്ലാതെ എനിക്ക വേഗം പണി തീർക്കാൻ വാണ്ടീട്ട് ഇങ്ങനെ ഒന്നച്ച് ഉണ്ടാക്കി അങ്ങനെ ആക്കി വെക്കുന്ന ഇഷ്ടല്ല ചോറാണെങ്കില് ചെലപ്പോ ഇന്ന് പിന്നെ രാത്രിക്ക് പൂളണ്ടാക്കാന്ന് വിചാരിച്ച് മത്തിണ്ട് കൊണ്ടോന്നണ്ട്.
ആഹ് മത്തീം പൂളേം നല്ല കോമ്പിനേഷനാ.
മത്തീം, പൂളേം, ഇപ്പ പൂള നല്ല
അതിന്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടെങ്കില് അടി.. മുളകിന്റെ ചമ്മന്തി ചീനാ മുളകിന്റെ ചമ്മന്തി ഉണ്ടല്ലോ?
ആ
അതും കൂട്ടണ്ടായി. സൂപ്പർല്ലേ ഞാനങ്ങനെ ഉണ്ടാക്കാറുണ്ട് പൂള കിട്ടിയാല്.
അതെ അതെ അതെ.
ചിലപ്പം മത്തി കറി അങ്ങനെ മീനൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കില് പുളയും ചമ്മന്തി മാത്ര
ആ അതെ അതെ അതെ അതെ
പിന്നെ വേറെ എന്തെല്ലാ?
വേറെന്താ അങ്ങനെ പോന്ന്. പണികളൊക്കെ ആയോ? ആ. നേരത്തെ നീക്കുവായിരിക്കൂലെ.
ആ നേരത്തിനു കുട്ടികൾക്ക് സ്കൂളി പോവാനുള്ളതോണ്ട് രാവിലെ വേം എണീക്കു എന്നിട്ട് പിന്നെ കുട്ടിക പോകുമ്പഴത്തേക്ക് തന്നെ എന്റെ പണി എല്ലാം തീർക്കും അങ്ങനെ ഇനിപ്പോരെപ്പളാ വരിയാ തിരിച്ചു വരിയാ
കുട്ടികളോ, മോന് അഞ്ചരയൊക്കെ ആവും അവിടുന്ന് ബസ്സ് കിട്ടീട്ട് വരുമ്പോ. രണ്ടാളും അഞ്ചരാവും. അഞ്ചരക്ക് ഓര് വന്നുകഴിഞ്ഞാല് ഓരു പിന്നെ രാവിലെ കടി കൊണ്ടോവും എന്നിട്ട് അവിടുന്ന് എവിടുന്നെങ്കിലും പിന്നെ.. ഏ കഴിച്ചിട്ട് ഓരു ട്യൂഷന് പോയിട്ടാ വര്യ. ടൗണിന്ന് എവിടുന്നെങ്കിലും എന്നെ വിളിക്കും അഥവാ നേരം വൈകാണെങ്കിലൊക്കെ ബസ്സ് കിട്ടീക്കില്ലെങ്കിലൊക്കെ വിളിക്കും ഉം മോള് പിന്നെ വേഗം വരും ഉം. മോളിവിടെ നമ്മള അടുത്തുള്ള സ്കൂളിലന്നെയാ ഉള്ളത് ഉം ഉം എന്തായാലും എല്ലാരും ആറ് ആറരാക്കെ, ആറ് മണി ക്കാവുമ്പോത്തേക്ക് എല്ലാരും വീടെത്തും.
ആ അതങ്ങനെന്നയാ മോനും മോളും. മോള് വേഗത്തുട്ടോ, എന്റെ മോള് വേഗം നാല്, നാല് നാലുമണി നാല് പത്തൊക്കെ ആവുമ്പളെക്ക് ഓരൊക്കെത്തോളു, മോന് നേരം വൈകും മോനൊരു നാലേ മുക്കാല് അഞ്ച് മണി ആവുമ്പ..
അഞ്ചു മണിയാവൂലേ, അതെ അതെ അതെ. ഇനിയിപ്പോ സ്കൂളുകളൊക്കെ പരീക്ഷകളും മദരസേല് പരീക്ഷ
ആ ഇനിയിപ്പോ ഓഗസ്റ്റിന് സ്കൂളത്തെ എക്സാം തുടങ്ങുവല്ലേ ഓഗസ്റ്റ് പതിനൊ പ..
ഫസ്റ്റ് വീക്ക്, ആ ഫസ്റ്റ് ആഴ്ച തന്നെ ഉണ്ട് തോന്നുന്നുണ്ട്ല്ലേ
ആ പകുതിയൊക്ക ആകുമ്പോത്തേക്ക് സ്കൂള് പൂട്ടൂന്ന് തോന്നുന്നുണ്ട് ആ..
പിന്നെ നമ്മള് പെരുന്ന് ഇത് ഞം നബിദിനൊക്കെ വരുന്നത് സെപ്റ്റംബറോ അങ്ങാ ലാസ്റ്റിലേക്കറ്റെ വരുന്നുണ്ട് തോന്നണ്ട്. മദറസ അങ്ങക്ക് ഇവിടെ അടുത്താ, പള്ളിയൊക്കെ അടുത്താ.
ആ മദ്രസ ഇപ്പ ഞങ്ങക്ക് കുറച്ച് നടക്കാനുണ്ടെങ്കിലും അടുത്തന്നെയാണ് സ്കൂള് കുറച്ച് പോവാം.. പിന്നെ യു പി സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയായിരുന്നൂട്ടോ.
ആ
എന്നാലും മക്കള് വണ്ടിയിലായിരുന്നു പോകല് പിന്നെ പകുതിക്ക് വെച്ചിട്ട് പിന്നെ ഏഴില് മോള് ഏഴിലൊക്കെ എത്തിയേരം പിന്നെ മോനും ഉണ്ടായിരുന്നു, അഞ്ചില്. അപ്പൊ പിന്നെ രണ്ടാളും കൂടെ നടക്കാനല്ലേ ണ്ടായേ അപ്പൊ രണ്ടാളും കൂടെ അങ്ങനെ നടക്കും. മറ്റേത് ഒറ്റൊറ്റയാവുമ്പോ ഞാന് രണ്ടാളേം വണ്ടിയിലാ പറഞ്ഞയപ്പിക്ക എൽ പി യു പി ആവുമ്പോ അടുത്തടുത്ത് തന്നെയാണന്നോച്ച് രണ്ടാളും ഒറ്റയൊറ്റ ആവുമ്പോ ഒരു പേടിയല്ലേ... അപ്പൊ ഞാൻ കുട്ടികളെ വണ്ടീ പറഞ്ഞയപ്പിക്കും പിന്നെ മോളെ ഏയിലും മോന് അഞ്ചിലും ആയിരുന്നു. അന്നേരം പിന്നെ രണ്ടാളേം ഒരുമിച്ച് വറ ത്തിക്കും നടന്ന് വണ്ടീല് ഓര് നടന്നിട്ടന്നെ അങ്ങ് പോകും. ഇപ്പൊ പിന്നെ മോന് മോനെ ഞാൻ ദർസില് കൊണ്ടോയാക്കി പിന്നെ മോള് ഹൈസ്കൂളിലേ
ദർസില് അവിടെ അടുത്തന്നെയാണോ?
അല്ല ദർസ് കൊറേ ദൂരെ.
ദൂരാ..? പഠിക്കുന്നുണ്ടോ എന്താ സ്ഥിതി?
ആ കൊഴപ്പില്ല പഠിക്കുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ഒന്നും അറിയുന്നില്ലല്ലോ അപ്പൊ ഒരു ആവേശത്തിലങ്ങനെ പോയിനു ഇപ്പോപ്പം മിനിയാൻ ഇന്നല പ ഇന്നലെ രാവിലെ അപ്പൊ കൊ വീണ്ടും ആക്കി കൊടുത്തതാ. ഉംപിന്നെ രണ്ടു ദിവസത്തെ ലീവിന് വന്നതാ. ഇന്നലെ പിന്നെ കൊറച്ച് മടി ഉണ്ടേനു കുളിക്കാൻ രാവിലെ എണീച്ച് കുളിക്കാൻ പറഞ്ഞാലൊന്നും ഒരു മടി അയ്ന് കുളിക്കാൻ പോകുന്നില്ല. ആ അങ്ങനെ പിന്നെ പിന്നെ മാറ്റിക്കഴിഞ്ഞേരം പിന്നെ കൊഴപ്പല്ലാ. അങ്ങനെ അങ്ങ് ഇറങ്ങി
അതന്നെ അതിനി ഒന്നങ്ങ് ശീലാവണം. അത് അവിടെ എത്ര വർഷാ?
അവടെ അങ്ങനങ്ങനെ പീ ജി വരേണ്ട്.
ആണോ? പി ജി ആ
അതുകൊണ്ട് അങ്ങനെ അങ്ങ് അങ്ങനെ പഠനം തുടർന്നു പോവാൻ തന്നെ
ആ ശരി ആ.. ഇവന് പിന്നെ എട്ട് വർഷത്തെ ഏ എന്തേനു
ആ ആ ഇത് പിന്നെ ആ പിന്നെ രണ്ടുപഠനോം കിട്ടുവല്ലോ. അങ്ങനെ പിന്നെ അ
ഫുഡൊക്കെ കഴിച്ചൂലേ? ഉം.
ആ രാവിലത്തെ ചായ കുടിച്ച് അമ്പോ ഉച്ചക്കലത്തെ സമയം ആവുന്നല്ലേ ള്ളൂ.
അതെ അതെ അതെ
ആ.. ആ ഇപ്പൊ മൂടലുണ്ട് മഴയില്ല ഇപ്പൊ മൂടലുണ്ട്. മഴെയാ കുട്ടികള് ഉസ്കൂളി പോകുന്ന സമയത്തൊക്കെ ഒരു മഴേണ്ടായിരുന്നു.
ആ.. ടൂറ് പോവലുണ്ടോ?
ആ ടൂറ് പിന്നെ വെക്കേഷന്റെ സമയത്ത് പോയിരുന്നു ആതിരപ്പള്ളി
ആ
എടക്കൊക്കെ പോകാറുണ്ട് പിന്നെ കർണ്ണാടക ഭാഗത്ത ന്റെ ഉമ്മാന്റെ നാട് മാപ്പിൾടെ ഉമ്മാന്റെ നാട്
ആണോ?
ആ അപ്പൊ പിന്നെ അങ്ങോട്ടേക്ക് അങ്ങനെ പോവാറുണ്ട്.
ആഹ്
ആതിരപ്പള്ളിയൊക്കെ കാണാനുണ്ടല്ലോ അല്ലേ?
ആ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം താഴത്തേക്ക് ഇറങ്ങണം നമ്മളൊരു ട്രക്കിങ് ഇണ്ടവിടെ അത് ഭയങ്കര ബുദ്ധിമുട്ടായി ഇറങ്ങി കേറുന്നുള്ള കുറേ അങ്ങ് നടക്കാനുണ്ട്. ഒരു കല്ല് ക ഇങ്ങനെ കല്ലൊക്കെട്ട സ്ഥലം അ നല്ല സ്റ്റെപ്പ ഒന്നും അല്ല. ഒരറക്ക് കുറേ അങ്ങോട്ടൊക്കെ എത്തണമെങ്കിൽ കൊറേ നടന്നിട്ടാണ് താഴോട്ടെ ഇറങ്ങഹത്തിലേക്ക് എത്തുന്നത്.
ആഹ
ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ. താഴത്തെ എത്തിയായ നല്ല വ്യൂ ആ വെള്ളച്ചാട്ട പിന്നൊക്കെ പിന്നെ മേലോട്ട് കേറിയിട്ട് പിന്നെ കുട്ടികൾക്ക് വെള്ളത്തിലേക്കൊക്കെ കളിക്കാനും. കുളിക്കാനും ഒക്കെയള്ള സ്ഥലത് വേറെയുണ്ട്. അങ്ങനെ!
ന്നാ ആയിക്കോട്ടെ.
നല്ല രസാ. അങ്ങനെ